ഹലോ
ഹലോ
ആഹ് കേക്ക്ണ് ണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്തെക്കെണ്ടടാ വിശേഷം
സുഖായിട്ട് പോണു
ഉം മഴണ്ടാ അവ്ടാ
ഇല്ല ഇന്ന് മയല്ല ഇന്നലെ നല്ല മയയാര്ന്നു
ആഹ് ആഹ് ആഹ് ഉണ്ടാര്ന്നു ഉം ഇന്ന് ഇവടെ മഴേര്ന്നു ഇ ന്നല്ലേ ണ്ടാർന്ന് ഇന്നുണ്ട് നല്ല മഴ
അത് ശരി പൊർതറങ്ങാൻ കയ്യ്ണില്ലല്ലേ
ആഹ് ഇപ്പൊച്ചിരി കൊറഞ്ഞ് മറ്റേ
മി മിന്നലുണ്ടാവും
ആഹ് ഇടീം മിന്നലും എല്ലാം
ആഹ് ഇടിയാണ്പ്പ പേടിലേ
ഭയങ്കര കാറ്റുണ്ട്പ്പം
അത് ശെരി ആഹ് വെള്ളൊക്കെ വെള്ളും തൊക്കെ അടിച്ച് വെച്ച്ട്ട്ണ്ടാവുല്ലല്ലേ
എന്താടാ
മോ വെള്ളൊക്കട്ട് വെച്ചിര്ന്നോ
ആഹ് വെള്ളൊക്കെ മോട്ട്റൊക്കെട്ട് വെച്ച് കൊഴപ്പല്ല ഇന്നലെ രാവി ലേ തൊട്ട് കറണ്ടില്ലാര്ന്നു പാതിരാത്രേ
ആഹ് ഇപ്പം ജൂണായ്ട്ടില്ല അപ്പൊത്തിനും മയ വന്നുലേ
ആഹ് അതാ അതാ
പ്പയിന്റെ കാലാണല്ലോ ഇടിം മയിം ജൂണാവ്മ്പൊ ഞ് മയ മാത്രാരിക്കും പിന്നെ ഇടി അത്ര ഇണ്ടാവില്ല
ന്നാലും കൂടിപ്പാ ആദ്യം തന്നെയങ്ങ് കൂടി
ആതെ ആഹ്
ഉം പിന്നെ അവ്ടെയൊക്കെ എങ്ങെനെണ്ട്
ഇവടെ അങ്ങനെ പോവുന്നു ഇവിടെ മയൊന്നുല്ല ഇന്ന് ഇന്നലെ ഭയങ്കര മയാരുന്നു പിന്നെപ്പോ പേടിയാണ് ഇടിമിന്നലൊക്കെ മക്കള് പൊർത്ത്ക്ക്‌ വിടാനും നമ്മള് ശ്രദ്ധ വരുത്തേണ്ടി വരും
അതെ അതെ ഉം ഉം ഉം അതെ പിന്നെ പുള്ളേരൊക്കെ പൊറത്ത് ഇര്ന്നങ്ങ് കളിക്കോ
ആഹ് പൊറത്ത് കളി തന്നെ ഫോണ് കാര്യായിട്ട് ഫോണന്നെ രണ്ട് മാസം കൊറേഒക്കെ പൊറത്ത് ഞമ്മള് കൊറെഒക്കെ വീട്ടിലുള്ളില് വെ വെ വെക്കു പക്ഷേ അപ്പോ ഓൽക്ക് ഫോം വേണം എന്ത് ചോയിച്ചാലും പറയും ഞാൻ ബോറടിക്കാണ് ബോറടി ക്കാണ് ഫോൺ കൊടുത്താരു കൊയപ്പുല്യ എത്ര നേരം കുത്തിരിക്കും
ആഹ് അതന്നെ എല്ലാട്ത്തും ഇതന്നെ അവസ്ഥ പക്ഷെ നമ്മലൊരു ലിമി റ്റ് വെച്ചേക്ണ് ഇപ്പൊ മൊത്തം കണ്ണിൻ എല്ലാം പ്രശ്നങ്ങള
കണ്ണിന് പ്രശ്നാണ് മാനസികായിട്ടൊക്കെ പ്രശ്നാവും അത് മി നി ഞാന്ന് ഒര് മോനങ്ങള് കണ്ടോ വാർത്തേല്
ആഹ് അതെ അതെ ചാടൂന്നുംപറഞ് എന്തോ പറയാന ആയി പോയ പ്രശ്നാ
പ്രശ്നാണ് അതന്നെ നമ്മളന്നെ മക്കളെ വഷ്ളാക്കുന്നേ നമ്മളേ
അതെ ഉം ഞാ പിന്നെ ഒരു മണിക്കൂറ് മാത്രേ കൊടുക്കാറൊള്ളൂ
അത് ശെരി അങ്ങനെ കൻഡ്രോള് വേണല്ലേ
ഉം അല്ലെങ്കി പിന്നെ ഇവര് ഇരുപത്തിനാല് മണിക്കൂറും എത്ര കൊടുത്താലും ഇവർക്ക്‌ മടുക്കത്തില്ല. പിന്ന ഈ വെക്കേഷ്നും കുട ആയത്കൊണ്ട അവര്ക്ക്‌ ബോ എത്രാന്നും പറ്ഞ്ഞ. ഹലോ.
ഓഹ്.
കേ‌ക്ന്നുണ്ടൊ ആഹ് കട്ടാവുന്ന
എന്തൊക്കേ കേക്കുന്ന്ണ്ട് വാർതേല് എന്തൊക്കെ വരുന്നുണ്ട്.
ഉം. അത പിന്ന. ഒരു കൺട്രോൾല് പോയാ പിന്നെ വല്യെ പ്രശ്നം വരില്ല. ഹലോ.
ഹലോ.
ആഹ്.
ഇതെന്താ വാർത്തെ എന്തൊക്കേ വെര്ണു.
ആഹ്.
ചമ്പൊ
ആഹ് എനിക്കും കട്ടായി പോന്നെടെ ശബ്ദൊന്നും കേക്ക്ന്നില്ല.
സംഭവൊന്നും അറിയില്ല ഇത്.
എന്തേലും റെയ്ഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും. ഹലോ കേൾക്കുന്നുണ്ടൊ?
ഹലോ ആഹ്.
ആഹ് പിന്നെ വേറെന്ത? പിള്ളാരെ വെക്കേഷ്നൊക്കെ കഴിഞ് കയ്യാറായില്ലെ?
ആഹ് ആഹ്.
ആഹ്. ഇപ്പൊ അവരെങ്ങന വീട്ടി തന്നെയാണോ അതോ ട്യൂഷനൊക്കെ പോയി തൊടങ്ങിയോ? ഹലോ.
അതെ ഞാനെ ഇത് എന്തൊക്ക്യോ പറയാണ്.
ഓഹ് കേക്ക്ന്നില്ലലെ.